കേക്കില്ലേ
ആ കേക്കുന്നുണ്ട്
ആ എന്തൊക്കെ വിശേഷം സുഖാണ് ഇങ്ങനെ പോണ്ട് ഇപ്പൊ ഞായറാഴ്ച എന്നന്നായിട്ട് എടേക്കും പോയില്ലേ
ഇല്ല എവിടെയും പോയിട്ടൊന്നു ഇല്ല ഞാനും കുട്ടികളും തന്നെ വീട്ടിലുള്ളൂ അപ്പൊ പിന്നെ ഉം പോയിട്ടൊന്നില്ല ഇവിടെ പിന്നെ വരക്കാന്റെ ഏട്ടന്റെ ആ ഞാൻ ആ ഉണ്ട് ഞാൻ എന്റെ വീട്ടി പോവും തേ ഇവിടെ ഇത്താന്റെ ഏട്ടനും പെണ്ണുങ്ങളും ഹജ്ജിന് പോയതാണ് അപ്പൊ ഓലെ കുട്ടികളുണ്ട് ഇവിടെ
ആ ശരി ആ അവിടാ ജോലി
ആ അല്ല ആ ഓര് വേറെ വീടാണ് പക്ഷെ ഓര് വീടഅടച്ചു ആ ഓരിപ്പോ പോയ കാരണേ ഇപ്പ എന്റെ ഇടത്താണ് ഉസ്കൂൾ മദ്രസൊക്കെ ഉള്ള കാരണം ഉണ്ട് എന്റെ ഇത്താക്കിയിട്ടാണ് പോയത്
ആ ശരി
ആ അപ്പം അത് കാരണം ഇപ്പം വീട്ടു പോവാൻ ഇനി ഒരു ഈ ഇരുപത്തെട്ടാം തീയാണ് ഓര് വരുവ
ആ ഇരുപത്തെട്ടാം തീയതി ആയിരത്തെട്ടാം തീയതി എന്റെ റിലേറ്റ പോയീന്ന്. ഓല് അന്നാ വരുന്നേ, ഇരുപതിയെട്ടാതീയാ വരുന്നേ.
ആ, ഇരുപത്തെട്ടാം തീയതി വരണേ. അപ്പൊ അത് കാരണംപ്പോ എവിടെയും പോവാനൊന്നും പറ്റൂല. കുട്ടികളെ സ്കൂൾ മദ്രസൊക്കെ കൂടൊള്ള കാരണം,
ആ, ആ ശരി.
ട്ട് വേണം വീട്ടിലൊന്ന് പോവാന്. വീട്ടി പോയിട്ട് കൊറേ ആയി. പെരുന്നാളിനും വീട്ടിൽ പോയിട്ടില്ല.
ആ ശരി. ഇടക്കൊന്ന് നമുക്കൊന്ന് പോയി വരഞ്ഞാൽ സമാധാനക്കേടാണ്. വീട്ട് വീട്ടി പോയിരാഞ്ഞാല് വീട്ടി പോയിരാഞ്ഞാൽ അധി ഭയങ്കര വെശ്മാണ്.
ആ അതേന്നെ. വീട്ടി പോയിട്ടില്ലേ പൊർതിയെടാണ്. ഏ ഞാനിങ്ങനെ നിക്കലൊന്നുല്ല. ഇതിപ്പോ- ഇങ്ങനെ, ഏ സ്കൂ ഏ ഇത്. പെരുന്നാള് കഴിഞ്ഞ് പിറ്റേന്ന് പിറ്റേന്നിന്റെ പിറ്റേന്ന് സ്കൂള് തൊറക്കാണല്ലോ, അപ്പൊ അത് കാരണം പിന്നെ വീട്ടി പോയില്ല. ഇ ഇക്കിന്റെ വീട് കൊറെ ലോങ്ങാണ്. കൊറച്ചൊക്കെ പോണം. അപ്പോ പിന്നെ ആ പോയി ഇങ്ങട്ട് വന്ന് ക്ഷീണം മാറ്റാനുള്ള ടൈം ഒന്നും ഉണ്ടാവില്ല, അപ്പോഴത്തേക്ക് ഇങ്ങട്ട് പോരേൻണ്ടെരും.
ആ ആ. അങ്ങനെ ആവുമ്പോ പിന്നെ മടിയാവും പോവാന്ല്ലേ? പോവുമ്പോ രണ്ടുസം നിക്കണം.
ആ. ഒരു രണ്ട് മൂന്നുസം നിന്ന് നമുക്ക് പോരുമ്പോ സമാ ആ. സ്കൂള് തുറക്കലും, ബുക്ക് പൊതിയിടാനും, കൊറെ പണികളും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ പെരുന്നാളിന് ലീവ് ഇല്ലറിഞ്. പെരുന്നാള് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ലീവ് കിട്ടുമ്പോ വര പറഞ്ഞാണ്.
പണി ഞമ്മക്കാണല്ലോ ബു
ആ അതാണ്. ആ ഓലെക്കെ അതന്നെ.
മ്മ്, ഓൽക്കിപ്പോ ഓൽക്കതൊന്നും അറിയില്ല. ഒക്കെ അമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ. ! ഉം- ഉം -ഉം.
എന്നെ ഒക്കെ ചെയ്തു കൊടുത്തൊക്കെ കഴിഞ്ഞ്, പിന്നെ പോയിട്ടില്ല വീട്ടില്, ഇഞ് പോണം. ഇനി ഇരുവത്തെട്ടാതീന്റെ ശേഷം പോവാച്ചിട്ടാണ് വീട്ടില്. പോയി പോരണം. ഇനിപ്പ സ്കൂളില്, ആ ഇനിപ്പോ മദ്രസ് പരീക്ഷ ആയിത്തൊടങ്ങും.
ആ മദ്രസ പരീക്ഷ ആയിത്തൊടങ്ങും. ആ അതെ. തൊടങ്ങാനായിന്. രണ്ട്, രണ്ടും ഒപ്പം പൂട്ടാണെങ്കില് സുഖാ.
ആ സുഖാണ് എന്ന ചെല സ്ഥല ആ ചെല സ്ഥലത്തൊക്കെ ഇണ്ട് അങ്ങനെ മദ്രസ്സേം സ് സ്കൂള് ഒപ്പം പൂട്ടണ്ടാണത്
ആ ആ
അത്പ്പോ ആരോ ഫോൺ ചെയ്തോൻ പറഞ്ഞു മദ്രാസേം സ്കൂളും പൂട്ടിട്ട് ഇപ്പ തോറന്ന് ജൂണില് തോർന്നന്ന് പറഞ്ഞു അങ്ങനൊക്കെയാണെങ്കിൽ സുഖമാണ് നമ്മക്ക് വീട്ടിൽ പോവാന് എവിടെ വേണെങ്കിലും പോവാം ഇത് സ്കൂള് ആ അതെന്നെ നമ്മക്കൊന്നും പോകാനും പറ്റൂല മദ്രസ ള്ള പ്പാ വെള്ളിയാഴ്ചയാണെങ്കിലും വെള്ളിയാഴ്ച്ച സ്കൂൾ ഇണ്ട്
ആ അതെ വെള്ളിയാഴ്ച്ച സ്കൂളാണ്
ആ
ശനിം ഞായറും സ്കൂളിലന്റെ കാര്യല്ല മദ്രസല്ലേ ന അതിന്റെ ഇടെല് റേഞ്ചും വന്നട്ടുെങ്കിൽ ഉണ്ടാവില്ല പക്ഷേ ചൊവ്വാഴ്ച്ചയിരിക്കും റേഞ്ച് വര്യാ അപ്പ അത് ഒന്നും ഉപകാരത്തിൽ പെടൂല്ല
ആ അതെ
പിന്നെ പറഞ്ഞ ഇപ്പ ഇപ്പൊ കൊറച്ചായി അല്ല റമലാനും ഈ വെക്കേഷനും ഒക്കെ കൂടെ ഏകദേശം ആണേല്ലേ വര്ല്ല് ഇല്ല അത്ര പ്രാവശ്യം ഒന്നുണ്ടാവണ്ടാവില്ല അത്ര പ്രാവശ്യം കൊറച്ച് ഇങ്ങോട്ടാ യിരിക്കും അടുത്ത പ്രാവശ്യം ഇങ്ങട്ടായിരിക്കും നോമ്പ് വര് ആ ഫെബ്രുവരി ഏഴോ എട്ടോ നോമ്പ് തുടങ്ങുന്നേ
തോടങ്ങുന്നത് ലേ
ഉംകൊ ഫെബ്രുവരി പതിനെട്ട് കഴിഞ്ഞ ഈ ഈ നോമ്പു ഇനി അടുത്തത് ഫെബ്രുവരി ഏഴിനായിരുക്കും വര്യാ കണക്ക് വെച്ച് നോക്കുമ്പോ ഏ ഫെബ്രുവരിന്ന് തന്നെ നമ്മക്ക് സമയ മാർച്ച് വരെ മാർച്ച് എട്ട് ഒക്കെ ആവുമ്പോത്തിന് പെരുന്നാളാവേ
ആ
സ്കൂളോള്ള സമയത്ത് ആ പരീക്ഷയുടെ സമത്തേക്കായിരിക്കും പെരുന്നാള്
ആ അതന്നെ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവ ഈ പ്രാവശ്യം ഒന്നിനും ഒരു കുട്ടിം ഉള്ള പരീക്ഷയും സ്കൂളും പെരുന്നാളിനും ആ പെരുന്നാളിനും എവിടും പോകാനും പറ്റിയിട്ടില്ല അപ്പത്തിന് ഓന് പരീക്ഷ പെരുന്നാള് കഴിഞ്ഞിട്ട് ഒരു പരീക്ഷ ഉണ്ടായിരുന്നല്ലോ
ആ പെരുന്നാള് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു എസ് എസ് ൽ സി പരീക്ഷ ഒക്കെ എങ്ങനെന്നു
ആ അതെ
നോമ്പ് കൈഞ്ഞ് പെരുന്നാള് കഴയിട്ടേനി മൂന്ന് പരീക്ഷ പെരുന്നാള് കൈഞ്ഞിട്ടേനി ഏ
ആ
അലോട്ട്മെന്റ് ഒക്കെ ആ ആണല്ലോ അപ്പൊത്തന്നെ നാളെ ആണെന്ന് തോന്നുന്നു
മോന് പത്താം ക്ലാസ് കഴിഞ്ഞതാണോ ആ ശരി ഉം
നാളെ അല്ലേ ഇപ്പോ അലോട്മെന്റിന്റെ ഒക്കെ
ആ
ഫോൺല് വന്നൂ ന്ന് പറഞ്ഞു നോക്കോണം നോ നോക്കിട്ടില്ലന്നെ
ആ ആ
ഇത്താ മൂത്ത മോൻ എത്രലാ
പത്താം ക്ലാസ്സക്
പത്താം ക്ലാസ്സിക്കല്ലേ ആ ശരി ഉം വേറെന്തൊക്കെയ പിന്നെ കുട്ടികളാണോ ഒച്ചണ്ടാക്കത് ചെറിയറ്റേള്ആയിരിക്കും
ആ കുട്ട്യോളാണ് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോ ഫോൺ കൊടു പിന്നെ, മറ്റോലെ മ്മ വീഡിയോ കോൾ ചെയ്തിരിക്കാണ്. അയിങ്ങനെ ക അതാ സൗണ്ട്.
ഓലന്ന് പോയന്ന് മുതൽച്ച് വീട്തന്നെ നിക്കണ്?
ആ ഓലെ പിന്നെ, പോയിട്ട് പിന്നെ ഓല് അല്ല. ഓല് പോയിട്ട് ഉം ഓല് പോയയ്ക്ക് പിന്നെ, ഓല് വല്യരുന്നാളിന്റെ ഒര് നാലീസം മുന്നേണ് ഓല് പോയത്. നാല അഞ്ചു ദിവസം സംമുമ്പ്. ഓൽക് ഇവല് ലാസ്റ്റാണ് പോയത്. അപ്പോലങ്ങട്ട് ഓലെ ഉമ്മാന്റെ വീട്ട് പോയി. ആഹ് ഓലെമ്മാന്റെ വീട്ടിക്കോയി. പിന്നെ അവിടുന്ന് ആ സ്കൂ ആ അപ്പൊ പിന്നെ സ്കൂള് തുറന്നേന്റെ തലേ ദിവസം ഇങ്ങട്ട് പോന്ന്.
ആ അത് ശരി
ആാാ വേ തലേസംങ്ങട്ട് പോന്ന്. പിന്നെ ഓല് ഇവിടെത്തന്നെയ്ന്നു. പിന്നെ ഓലെമ്മമ്മ ഉണ്ടേന്ന് കൊറച്ചീസം.
ആ. എല്ലാരീം ഇങ്ങക്ക് നോക്കാൻ
ഇബ ഇബല് രണ്ടാളും, ഇന്റെ രണ്ടാളുവാള്ളത്.
ആ, ഓലെന്നെ?
ആ. ന്റെ രണ്ട് പെൺകുട്ടോളും, ഓലെ രണ്ട് പെൺകുട്ടോളും.
ഏ
ആ.
പറഞ്ഞാ കേട്ടോളേൽക്കുംല്ലേ?
അത് അങ്ങത്തെ, പെൺകുട്ടേളാകുമ്പോ പിന്നെ കൊറച്ച് കുറച്ച് ഒതുക്കണ്ടാവൊല്ലോ ആൺകുട്ടേളെ മാതിരി അല്ലല്ലോ.
ഓര് ന്നെ കൊറച്ചൊക്കെ പറഞ്ഞാൽ കേൾക്കുവല്ലേ
ആഹ്
ഓല് പറഞ്ഞാൽ കേൾക്കുണോലയോണ്ട് സമാധാനം. അല്ലെങ്കിൽ കച്ചറീം കൂട്ടുകയാണെങ്കില് അത് ഞമ്മുക്ക് പ്രശ്നമാണ് ആ അ മ്മ്
ആഹ്
ഓല് പിന്നെ അവിടെ അടുത്ത സ്കൂളന്നേരിക്കും ലെ പഠിക്കുന്നേ?
ആഹ് അടുത്ത സ്കൂളിലെന്നെണ്.
ആഹ് ആഹ് ഇന്നിപ്പോ മഴ പെയ്ത്പ്പോ ചോർന്ന് ഇനിപ്പോ എന്തിന് ള്ള ചോരലാന്ന് അറിയില്ല നേരത്തെ പെയ്യാനുള്ള ചോരലാണോ അറിയില്ല.
ആണല്ലേ
ഉം ചെറിയൊരു വെയിലിന്റെ നാളം പോലെ ഇ ങ്ങനെ ക്ക്ണ് ണ്ട് വെറുതെ നിക്കേറിക്കോ പെയ്യാതിരുന്ന മതി. ഓരോരോ മഴ കനത്ത മഴ പെയ്യം പേടിയാണേല്ലേ? എന്തക്ക അളക്കം വരുവോന്ന് ഉം കാറ്റും മഴ വരുമ്പ ഒരു പേടിയ എന്തൊക്കും അനർത്ഥം വരുമോന്നൊരു പേടിയാ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യോ ഒരോസം രാത്രി ഇതേ മാരി ഭയങ്കര കാറ്റും മഴേ ഇടീം. അങ്ങനെ ഇതിന്റെ കൂട്ടുകാരടെ മാവ് പൊട്ടി വീണച്ച് കോമാവ്.
ആ ആഹ്
അങ്ങന പൊട്ടി പോയിട്ട് കാറ്റടിച്ചപ്പോ മാവിന്റെ തല പൊട്ടി വീണ് അത്രയും മങ്ങീ അങ്ങനെ കൊറെേ മാങ്ങ കൊണ്ടേയിന്നു. കൊറെ ഞങ്ങൾ അച്ചാറിട്ട് കൊറെ തിന്ന് ആഹ്
കൊമ്പ് പൊട്ടി വീണിട്ട് കൊറേ മാങ്ങണ്ടേന്ന് എന്നിട്ട് അടുത്തുള്ളോൽക്കൊക്കെ കൊടുത്തിട്ട്
ഇതൊ അയിന്റെലുള്ള കവർ നറച്ച് ആക്കി ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഇവിടെ എത്തിയപ്പോ ഇവിടെന്ന് ന്നോട് പറഞ്ഞു ഞാൻ പോയി കൊറച്ചുങ്ങൂടി എടുതൊണ്ടര പറഞ്ഞു വേറെ രണ്ട് കവറും കൂടിയായി പോയി പിന്നെ എടുത്തൊണ്ടരാൻ. ആൾക്കാർണ്ട് പെർക്കാന്. മാങ്ങ അതി മന്ന് പറിച് ഇഴവാക്കിയാലല്ല കൊമ്പ ഓയി വാക്കാൻ കഴിയുള്ളു അങ്ങനെ സോയിപ്പായി പോയ അന്നേ മാവ് പൊട്ടി വീണിട്ട് മാങ്ങാ നിറച്ചണ്ടാവ ചെയ്യല്ലോ പക്ഷെ പഴുക്കാൻ ആയിട്ട് ഇല്ലെനിം അച്ചാറിടാൻ പറ്റിനിം ഞാൻ കുറെ അച്ചാർ ഇട്ട് പിന്നെ കുറെ ദിവസം കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ അടിൽ വെച്ച് പിന്നെ കുറെ അച്ചാർ ഇട്ട് കുറെ കറിയിലിട്ട് ഞ കഴിഞ്ഞയാശം കൊറെേ തിന്ന്ക്കണ് എന്റെ വീട്ടിലുണ്ട് പക്ഷെ നല്ല മുകളില മാങ്ങടക്ക
അ
കിട്ടൂല ഇത്ര ആകാശത്ത കിടക്കുന്ന കിട്ടിയാല ഉപകാരണ ഇവിടമാവില്ല അതൊണ്ട് ഉ ഞാന അവിടെ ഉ ഉമ്മ കൊണ്ടുവോന്ന ഇനി വരുമ്പോ മറ്റേ തത്ത ചുണ്ടന്റെ മാങ്ങണ്ടല്ലോ ആ ചുണ്ട് വീ അത് കൊണ്ടപോന്ന
ആ പിന്നെ ചേലമാങ്ങയാണോ
അല്ലല്ല ചലവാങ്ങ വേറെ അത് നല്ല ടെസ്റ്റ്‌
ആ അത് നല്ല ഈ പ്രാവശ്യം ഞാൻ എന്റെ വീട്ടിൽ നിറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു
ആഏ തത്തമ്മച്ചുണ്ടൻ അത് ഭയങ്കര പുളിപ്പാ അച്ചാർ ഇട്ട് കേട്ടോ അച്ചാറിട്ട് ഇവിടെ കൊറെേ അച്ചാറിട്ടീനി പിന്നെ ബാക്കില കറി കറിയി കിട്ട ഇല്ലത് പോയാ എന്തായ അവ അലിച്ചിലില്ല കറിയിൽട്ട് ഇഞനൻ അവര് എന്താ പറയാ ഒരു പൂള വഴ നിൽക്കുക
ആഹ് ആഹ് ആ വലിയതാണോ തത്തച്ചുണ്ട എന്ന് പറഞ്ഞാൽ വല്യ
ആഹ വല്ിയ വാങ്ങയാണ് വല്യ വാങ്ങയാണ് പക്ഷെ നഞമ്മള് ബീച്ചിലൊക്കെ പോയാല് ഇ പിന്നെ അത് കറ മൂസം വാങ്ങിയ ഒരു അച്ചാ ഉപ്പിലിട ആ കറമ്മ മൂസം വാങ്ങിയ
ആഹ
ായിതി ആിാവാ
ആ ആണ്ടിണ്ടാവൂലായിരുന്നു
നമ്മ അവിടെണ്ട്
ആഹ അത് രസമാണ് തീരെ ആഹ് തീരെ പുളിപ്പില്ലാത്ത മാങ്ങ
ആഹ് പുളിപ്പുണ്ടാവില്ല അ വറട്ടി ജോയ
ആഹ അതന്നെ രസമുള്ളൊ ഒരു ചോരിയാണ് ഉപ്പിലിട്ടാലക്കെ നല്ല രസമാണ് ഉ
ആഞക്കെ എന്റെ സീസറാണല്ലോ ക കഴ അമ്മ് താങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പ പീഡയിലത്തെ വാങ്ങന്നേള്ളു
ആ അപ്പം പിന്നെ പിടിയൽ മാങ്ങക്ക് വില കുറയും ചെയ്തു
ഓ മാാ വില പറഞ്ഞ മാ നാലും മഴ ഇതാെ മാങ്ങ വില പററോ അപ്പൊ മാങ്ങ നിറിഞ്ഞ വെക്കല അ കുറഞ് കുറച്ച് കഴി ലാസ്സിലേക്ക് എത്തും പിന്നെന്നും ലാസ ഒന്നും കൂടും പിന്നെണ്ടാവൂില്ല പിന്നെ പാപ്പത്തിയും ഇന്നിയും പൊക്കാനായില്ലേ അങ്ങനെയാണല്ലോ കഥ പിന്നെന്തൊക്കെയെ കപ്പാന എന്നാെ പ്രത്യേകിച്ച ഒന്ന ഇല്ലല്ലോ എന്നാ ഞാൻ പിന്നെ വിളിക്കിയ എന്നാല് എന്നാൽ ശരി ഒക്കട്ടെ ഓക്കെ ശരി